ഹലോ അതെ ഹലോ
ഹലോ എന്തൊക്കെയാ വർത്താനം
അതെ സുഖാണ് നിങ്ങളെന്താവസ്ഥ
ആഹ് ഉഷറായിട്ട് പോൺണ്ട് പി പിന്നെ എന്താ ഇപ്പ നമ്മളെ ഐ പി എല്ലൊക്കെ കഴിഞ്ഞല്ലോ ഐ പി എല്ലിനെ കുറിച്ചിട്ട് എന്തൊക്കെ എന്റെ ഏഹ് ഒരന്യത് കാഴ്ചപ്പാടുണ്ടല്ലോ ഇപ്പോ ആർ സി ബി കപ്പ് എടുക്ക എന്തൊ ബ
നമ്മുടെ ടീമ് ആർ സി ബി ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞൊല്ലം കപ്പെടുത്തു പിന്നെ ഇപ്രാവശ്യം കപ്പെടുത്തപ്പോ നമ്മളെ എതിരാളികൾക്കുണ്ടായിരുന്ന അന്തൊക്കെയൊ പോയിപ്പോ നമ്മുക്കന്നെ ഏഹ് ഒരു നീണ്ടിരുന്നത് നടക്കാൻ പറ്റി കാരണം കഴിഞ്ഞൊല്ലം കപ്പെടുത്തു അയ് തുടർച്ചയായിക്കാണ്ട് കപ്പെടുക്കാന്നുള്ളൊരു ആ ഒരു സ്ഥിതിക്ക് നമുക്കൊരു അഭിമാനാണ് നമ്മടെ ഒരു ടീമെന്ന നിലക്ക് ആർ സി ബി എന്നുള്ള ടീമെന്ന നിലക്ക് എന്തായാലും ഭയങ്കര ബാറ്റിങ്ങിലായാലും ഒക്കെ ഉഷാറായിട്ടാണ് ഈ സീസൺ നല്ല പെർഫോം ചെയ്തേ കണ്ട മനസ്സിലാവണത് തുടക്കം മുതലേ നല്ല കളി കാഴ്ച വെക്കാന് മ ടീമന് സാധിച്ച്ന് ങ്ങളെ ടീമേതാ
നമ്മക്ക് പിന്നെ ധോണില്ലാതെ വേറൊരാളില്ല ധോണി പറഞ്ഞ മാതിരി മ്മള് രണ്ടായിരത്തി ത്തിയെട്ട് മുതലും ദോണ്ട് പിന്നെങ്ങടന്നോണ്ട് നമ്മക്ക് കപ്പിന്റെ എണ്ണത്തില് ഇപ്പഴും ഞങ്ങടൊപ്പോത്തിട്ടില്ല ങ്ങളെ അഞ്ച് ക ഇപ്പോ ഞങ്ങക്ക് പറോ വർഷങ്ങള് അടിപൊളിയായിട്ട് നല്ല ടീം സെറ്റപ്പോടെ തന്നെ നിങ്ങള് കളിച്ചിട്ടുണ്ട് ഞങ്ങ ക്ക് ഒരു ക്യാപ്റ്റൻസീന്റെ കുറവാകൊണ്ടന്നെ ക്ക് ഇങ്ങനത്തെ ഈ പ്രശ്നം വന്നത്
ആ ആ അത് നമുക്ക് മനസ്സിലായിക്കണ് ക്യാപ്റ്റൻസി മന്നെ പ്ലെയേഴ്സിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഒന്നാദ്യം നമുക്ക് കളി കണ്ടപ്പോ മനസിലായീക്കണത് ഒരു ചെന്നൈ രീതി പിന്നെപ്പോ മൊത്തത്തിലായിപ്പ ഒരുപാട് മാറ്റം വന്ന് പിന്നെ പഞ്ചാബ്ന്ന് പറഞ്ഞ ഒരുപാട് മ്മള് എടുത്തു പറഞ്ഞി തുടക്കത്തിലെ ക നല്ല കളിക ച്ച് പഞ്ചാബ് അവടെ നല്ല പ്രതീക്ഷയാന്ന് പഞ്ചാബൊക്കെ എന്താലും ഫൈനലിണ്ടാവും അല കളിയൊക്കെ കണ്ടപ്പത്തന്നെ ക്ഷെ എന്താ വച്ചാ പിന്നെ ലാസ്റ്റ്ക്ക് ഒരു ആറഞ്ച് അഞ്ചാറ് കളിയിലാണ് തുടർച്ചയാണ് പൊട്ടിയ പിന്നെ അവരെ ആകെതായി
അതെ തീർച്ചയായിട്ടും പഞ്ച് ആ പഞ്ചാബിന്റെ കാര്യം പറ കാണുന്നുണ്ടെങ്കി നമ്മക്ക് ഈ ജി പറഞ്ഞ പോലത്തന്നെ ഫസ്റ്റ് പോണ പോക്കണ്ടപ്പോൾ കരുതി അവര് കപ്പ് ഇപ്രാവശ്യങ്ങളിൽ നേടും കാരണം അവര് ഒരു കപ്പ് കിട്ടേണ്ട ഒരു ടീം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു അതുപോലെ ക്യാപ്റ്റനായിക്കോട്ടെ ഓലെ ടീം അത്രയും സെറ്റപ്പ് തന്നെ പോയിരുന്നു പക്ഷേ എന്തോ അവസാനത്തെ ആറ് കളി അടുപ്പിച്ച് തോറ്റ തോറ്റപ്പോഴാണ് അവർക്ക് ഈ ഒരു എന്താ പരാജയ ഏറ്റുവാങ്ങേണ്ടി വന്നത്
അതാണ് അതാണ് പ്രതീക്ഷണ്ട് നമ്മള് തുടക്കം മുതലേ കളി കണ്ടോണ്ടിരുന്ന നല്ല കളി നല്ല എല്ലാ ടീമിന് ഇരുന്നൂറ് പ്ലസ്സൊക്കെയൊള്ള കളികളൊക്കെ നല്ല ഷാർ ആയിക്കാണ്ട് ഏഹ് ചെയ്സ് ചെയ്തൊണ്ടൊക്കെ നല്ല കണ്ടപ്പോ നമ്മുക്കന്നെ പ്രതീക്ഷണ്ട് പിന്നാണ്ട് പോയി പിന്നെപ്പ എന്താന്ന് മനസ്സിലായില്ല
അതെ അതെ അതെ അവരെ സംബന്ധിച്ചിടത്തോളം ഏഹ് ഇപ്പോ നമ്മളെ ഐ പി എല്ല് കണ്ട സ്ഥിതിക്ക് അവർക്കൊരു കപ്പ് കിട്ടണംന്നൊരു മൈന്റ് ഞ നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഏത് ക്രിക്കറ്റ് പ്രേമികൾക്ക് മൊത്തം ഇ ണ്ടായിരുന്നു ഇതിപ്പോ ഉം നിങ്ങൾ നിങ്ങള് അവിടെ മറ്റേ ഐ പി എല്ലും കളിയും കാര്യങ്ങളൊക്കെ കാണലുണ്ടോ
അതെ നമ്മളിവിടെ വലിയ സ്ക്രീൻ വെച്ചിട്ട് നമ്മള് കളി കാണല്ലേ നമ്മള് ഓൾറെഡി നമ്മുടെ കൂടെള്ള കുട്ടികളെക്കെ ഇത്തരം ഒരു ക്രിക്കറ്റിനോട് നല്ല താല്പര്യുള്ളാണ് നമ്മള് സീസൺ ആയല് അപ്പൊ ഫുട്ബോൾ ആാണ് ക്രിക്കറ്റ് ആാണ് നമ്മളിവിടെ സ്ക്രീൻ വെക്കും നമ്മുടെ ക്ലബില് എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്തിട്ട് കളി കാണ അതൊക്കെ ഒരു രസമാണ് ട്രോള് അങ്ങോട്ടും അതൊക്കെ നമ്മള ആ ഒരു അങ്ങനത്തെ ചുറ്റുപാടിലാാണ്ള്ളത് അ പിന്നെ ഒരു രസമാണ് ആ ടൈമിംഗ രാത്രി കാര്യങ്ങളൊക്കെ ഫള് എഞ്ജോയ് ചെയ്തിട്ട് കളിയ കാാണ് മൊത്തത്തിൽ രസമായിരുന്നു അയിും മൊത്തത്തിൽ ഇപ്പോൊ കഴിഞ്ഞര ഇപ്പ കപ്പ് എടുത്ത് നമുക്ക് വലിയ ഒരു മനസ്സമാധാനത്തോട് കളിയാണ് മറ്റുള്ളരു ണ്ട സീസണില്പ്പൊ അർജുന്റെ അവസ്ഥമ്മ ആർ സി വി കപ്പ എടുത്തപ്പ ഉണ്ടായിരുന്ന
തീർച്ചയായിട്ടും ഞ കാരണം നിങ്ങള് നിങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർുംട്രോൾ ആാനൊ അവസരമായിരുന്നു കാരണം കോഹ്ലി നല്ലൊരു കളിക്കാരനാണ് അവന് പറഞ്പോോലെ അവ ഈ എന്താ ഇങ് ഇങ്ങ് എത്താൻ കഴിയാത്ത ഒരു രീതിയാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ആ കഴിഞ്ഞ വർഷത്തോടെ ആ കപ്പ് കിട്ടിയി ത്തോളം നമുക്ക് എല്ലാവർക്കും ഒ ആരാധകർക്ക് പ്രത്യേകിച്ച്പ്പോ നമ്മളഈ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലക്ക് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ കാരണം ആ വിരാട് കോഹ്ലിക്ക് മാത്രം കപ്പിൽ എത്രയോ വർഷങ്ങളായി ആ ഒരു ചർച്ച നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അത് ഇപ്പോ അതിനൊരു വ്യത്യസ്തമായിട്ട് വേദിയസ്ഥസംഭവം തന്നെയാണ് ഇപ്പൊ കണ്ടത്
അതെ അതെ പിന്നെ മറ്റേത് ഐ പി എല്ലറ്റി വരുമ്പോൾ നമ്മള് വൈഭവവിനെ പറ്റി പറ യ ണം ഓഹ അത് ഒരു ഒന്നാംതര തന്നെ ഒരു പതിനാറ് വയസ്സുള്ള ചെക്കന് ഒരു ഐ പി എല്ല ഓറഞ്ച് ക്പ്പ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാല് നമ്മള് ചിന്തിു പോകണ ഒരു അവസ്ഥാണ് നോൺഈ സീസണില എടുത്ത ഒരുപാട് റെക്കോർഡുകൾുണ്ട് ഇപ്പൊ ഗെയില നോക്കുമ്പോൾ തന്നെ ഗെയിലിന്റെ ആ ഒരു മുപ്പത്തി മൂന്ന് ബോളിൽ സെഞ്ചുറി എടുക്കുക എന്നുള്ള ഒരു എന്റെറെ തൊട്ടടുത്തു നിന്ന് മിസ് ആുക അങ്ങനെ ഒരുപാട് നിർഭാഗ്യം എന്തെിലും ഒരുപാട് ഈ ഈ ഐ പി എൽ ഉണ്ട ഒരുപാട് ഏകദേശിസക്കെ ഇങ്ങെ മാറ്റിക്കൊണ്ടിരിക്കുക ഇനി ഐ പിൽ എക്ക് കടക്കാണ് ഇപ്പോഴും പതിനാറ് വയസ്സായിട്ട ഉള്ള അനെറ്റി സംസാരിക്കുമ്പോ തന്നെ ഒരുപാട് പറയാനുണ്ട് നമുക്ക് വൈഭവം എന്നല്ലാ ചെക്കൻ പതിനാറ് വയസ്സായിട്ട ഉള്ളു സീനിയർ പ്ലെയേഴ്സ്ന്നെ അവനെ പറ്റ പറയ്പോ എന്തപ്പോ കോ്ലി തന്നന്ന് പറയണ്ട്ഓക്ക് ഭയങ്കര ഇൻസ്പയർ ആക്കാണ് ആ രീതിയിലാണ് കോഹലി ഫൈനല കളിച്ചാുണ്ട് ഫൈനല ഞാൻ വൈഭവവിെ ഇൻ്പയർ ആയിട്ടാണ് കളിക്ക ആ ഒരു ഇതിൊക്കെ വൈഭവ പറ്റി പറയണെങ്കിൽ ഭയങ്കര ഈ ഒരു സീസൺ വെച്ച് നോക്കുമ്പോ വൈഭവം എന്നുള്ള ഒരു പ്ലെയർ ആ വയസ്സുംോന്റെ ഒരു കളിൊെ നോക്കുമ്പോ തന്നെ ഒരു നിലക്ക് ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തി ഒരു അവസ്ഥായിരുന്നു
അതെ തീർച്ചയായിട്ടും വൈഭവവിനെ കുറിച്ച് പറയണുണ്ടെങ്കിൽ രാജ രാജസ്ഥാൻ ടീമിന്റെ കളി കാണാൻ എല്ലാവും ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നാമത്തെ ഒരാള പറഞ്ഞ ഈ വൈഭവ ത കാരണം മൂപ്പര ആ ഒരു സ്റ്റാർട്ടിങ് അത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ലൊരു കോടി തന്നെയാണ് കാരണം കളിച്ചണതിന്റെ അടക്ക് നമുക്ക് ഈ പറഞ്ഞ മാതിരി വെറും ക് ഫോറും മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ ബാക്കിയുള്ള ഒരു ഏത് എതിരാളി ബോളിംഗ് വന്നാലും ഇവന്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയതു ഭയങ്കര എൻജോയ്മെന്റ് കാരണം ക്രിക്കറ്റ് കളിക്കാർക്ക് വെറുക്കൂില്ല കാണല കാരണം വെറും സിക്സും ഫോറും ബോലിങ് സംബന്ധ വളരെ നിരാശം അത് ഏത് ബുംയാണ് നമ്മളൊക്കെ കളിക്കറും ഏറ്റവും വലിയ ബോളറണ് ബും അതേപോലെ സിറാജ് ആര് വന്നിട്ടും ക അവൻ ഒ അവന്റെ മെന്ന്ന് പറഞ്ഞ ബോള് മാത്രമാണ് ആളെ അവൻ നോക്കണില്ല അത അവനെ ഇങ്ങൾ പറഞ്ഞെ നല്ലൊരു എടുത്തു പറയേണ്ട ഒരു കഴിവ്ള്ള ഒരു വ്യക്തിയാണ് അവന്റെ കഴിവ്ന്ന് പറഞ്ഞാൽ അത്രയും എന്താ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇതേമാതിരി കപ്പ് കിട്ടാത്തൊരു സങ്കടം അവനക്കും ഉണ്ട് കാരണം അവന്റെ ഫസ്റ്റ് കല അവക്ക് ടൈം ഉണ്ട് കാരണം പതിനഞ്ച് അഞ് വയസ്സാണ് ആയിട്ടുള്ളത് അെ സംബന്ധിച്ചിടത്ത ഇനി ഒരു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള സമയമുണ്ട് അ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോ ഒരു രാജസ്ഥാന്റെ ഒരു എന്താ ഒരു ഫാൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള വിളക്ക് നമുക്ക് അവനെ എടുത്ത പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ ോണിനെ കുറിച്ചിട്ട് നിങ്ങള അഭിപ്രായം എന്താണ്
ധോണിുള്ള ധോണി ഞാൻ മനസ്സിലാക്കുന്നു ധോണി എന്നുള്ളത്രു ഒരു ഫാന് എന്നുള്ള ഫാൻ ബേസ് ഉണ്ടാക്കുള്ള സാധനം ഞാൻ മനസ്സിലാക്കണം അപ്പൊ ധോണി ഉണ്ടാകുമ്പോ കളിന്റെ വ്യൂസ് കൂടുക ധോണി ഉണ്ടാവകുമ്പോ സ്റ്റേഡിയം ഫുൾ ആാവുക ആ ഒരു മെന്റാലിറ്റിാണ് ഞാൻ മനസ്സിലകുന്നത് പൊതുവെ ച ചെന്നൈ ഫാൻ ബൈസ് പൊതുവ മൊത്തം നൽക്കണുന്നത് ധോണിയിലാണ് മറ്റുള്ള ടീമുകളൊക്കെ നോക്കുകയാണെങ്ക ഇപ്പോ ചില ടീമുകളണ്ടാവും ഇപ്പൊ മുംബൈ ആണെങ്കിലും അങ്ങനെ ചില ടീമുകളൊക്കെ ഒരു പ്ലെയറിലേക്ക് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കണതല്ല പക്ഷെ ചെന്നൈ എന്ന് പറഞ്ഞ ധോണി ആ ഒരു സി മന പൊതുവെ അവന്റെ ഒരു കറങ്ങി അടിക്കുക പിന്നെ നമ്മള് പൊതുവേ ധോണിനെ പറ്റി പറയുമ്പോൾ ഓന്റെ വിക്കറ്റ് കീപ്പിംഗാണ് അതൊരു മനസ്സിലാക്കണം ഈ സീസണ് തന്നെ സഞ്ജു സാംസൺനെ എങ്ങനെ വിക്കറ്റ് കീപ്പിംഗ് അപ്പോഴും ധോണിനെ പറ്റി സംസാരിച്ചത് അ ധോണിന്ന് അപ്പഴും ആൾക്കാരെടേല് കീപ്പിങ്ങിനും പെട്ടെന്നുള്ള ആ ഒരു റിയാക്ഷന് അതൊക്കെയാണ് ഞാന് ധോണിയായിട്ട് വരുമ്പോൾ പിന്നെ ആ ഒരു അടിക്ക്ണ ആ ഒരു അടി അതിന്റെ പൊതുവേ ധോണിന്റെ ഏകദേശം ഐ പി എല് കൂടുതൽ ഫോളോയ്ത് തൊടങ്ങിട്ട് രണ്ടു വർഷകമായിട്ടുള്ളൂ ഇങ്ങനെ ഡീപ്പായി കാണും മൊത്തം എല്ലാ കളിയും കാണാ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മാച്ചൊക്കെ ആ ഒരിത് തൊടങ്ങ്ന്നത് രണ്ട് സീസണ മുമ്പൊക്കെയാണ് അപ്പൊ അതിന് മുമ്പത്തെ കളിക്ക് നമ്മൾ അങ്ങനെ കൂടുതലായികാട്ടങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഇത് ഈ രണ്ട് സീസണില ധോണി അത്ര കളിച്ചിട്ടും ഇല്ല കഴിഞ്ഞ സീസണിലണെങ്കിൽ ചില ചില സയ മാമേ കിട്ടിട്ടുള്ളൂ ഈ സീസണിലാണെങ്കും കിട്ടീട്ടുല്ല അപ്പം കൂടുതലാ ധോണിയിട്ട്ങ്ങനെയ കടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള എന്നാലും പൊതുവെ നമ്മളിപ്പോ പറയുമ്പോ ഇ ഹസ്റ്ററി പറയയാണെങ്കിൽ തന്നെ അെ ഈ ചെന്നൈൻന്റെത് പറയ്മ്പം തന്നെധോണിള്ള തിക്കാണ് മൊത്തം എത്തിച്ചേര്ന്നത് എന്നാലുംധോണിണ്ടാവുംണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരെ മൊത്തം ധോണിയളെ ചെന്നൈനെങ്ങന സപ്പോർട്ട് ചെയ്ണ മനസ്സിലാക്ക്ണത്
അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ എന്നാതി ഇപ്പോ താങ്കൾ പറഞ്ഞ എന്താ വെച്ച കഴിഞ്ഞാല് ഇതിലിപ്പോ രണ്ടു വർഷമായിട്ട് താങ്കള് കളി കാണല് തുടങ്ങിയായിരുന്നു അപ്പൊ ഈ പറഞമാതിരി നോക്കാണെങ്കിൽ ധോണി ഒരു എന്താ ഒരു കളിക്കാരന്റെ ലെവലക്ക് എത്തിയില്ല അതത് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തില്ല ഈ ധോണി ഒരു ആയകാലം ഉണ്ടായിരുന്നു നമ്മള് പറല്ല ആയകാലം ഇ അവ ഈ ആയ കാലത്ത് ര രണ്ടായിരത്തി എട്ട്ന്ന് രണ്ടായിരത്തി ഇപ്പോ ഇരുപത്തിമൂന്ന് വരെയും അത്യാവശ്യം കുഴപ്പില്ലാത്ത ഒരു ലെവലില് ബാറ്റിംഗ് കൊണ്ടും കീപ്പിംഗ് കൊണ്ടും കീപ്പിംഗ് ന്നെ പറയേണ്ട ആവശ്യല്ല കാരണം ഓന്റെ പ്രസ്ഥാനം ഒന്നും ആർക്കും എത്തി എത്തിത്ത തേരാൻ കഴിയാത്ത സംഭവമാണ് അതേപോലെ തന്നെ അവന്റെ ക്യാപ്റ്റൻസി അതാണ് ഞങ്ങൾക്ക് ഇപ്പ ഇപ്രാവശ്യം ഞങ്ങക്ക് മിസ് ചെയ്യുന്നത് കാര അവന്റെ ക്യാപ്റ്റൻസി ഉണ്ടന്നുണ്ടെങ്കിൽ ഏതൊരു അഥവാ കളിക്കറിയാത്ത ഏതൊരു കളിക്കാരനെ പോലും കളിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തി യാണ്ധോണി ധോണെ സംബന്ധിച്ച് പറയയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ഏതൊരു ടാലന്റ് ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയെ പിടിച്ചിട്ടും ഒരു കഴിവുള്ള വ്യക് യാക്കാൻ പറ്റിയത് കൈ ഒരാൾ യാണ് ധോണി ഉദാഹണത്തിന് ഇ നമ്മ ഈ രോഹിത് ശർമ്മ ആയിക്കോട്ടെ ഈ വിരാട് കോഹ്ലി ഇവരൊ ക്കെ അവസരങ്ങള് ഒരുപാട് എന്താ ഫസ്റ്റ് വന്നെന്നൊന്നും വലിയ കളിയും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പക്ഷെ അതൊക്കെ അവർക്ക് വേണ്ട സ്ഥാനത്തി ഇറക്കി ആ ഒരു പൊസിഷ ഇപ്പൊ നല്ല രീതിയിൽക്ക്ള്ള ഒരു ലെവൽക്ക് എത്തിച്ചത് ധോണി തന്നെയാണ് ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് ആ ഒരു കാര്യത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയുള്ളത്
അതെ അതെ അത് ഞാൻ മനസ്സിലാക്ക്ണ്ട് ഇപ്പൊ ഒരുപാട് ഈ ചെറിയ ചെറിയ വളർന്നു വരുന്ന ഈ ജൂനിയഴ്സ് പ്ലേഴ്സ് അല്ലെങ്കിൽ അവരൊക്കെ ഒരു സീനിയോരിറ്റി കൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു പൊതുവേ ഇന്റർവ്യൂുകളിലൊക്കെ ഇങ്ങെ കേൾക്കലുണ്ട് പൊതുവേ ഇപ്പൊ ഒരുപാട് ഈ ക്രിക്കറ്റേഴ്സിന് ഇൻവോ ഇന്റർവ്യൂകളെക്കെ പറയ്ണ്ട് ധോണിയെ പറ്റിങ്ങനെ അവനെ പറ്റി ഇങ്ങനെ പുകയ്ത്തി പറയാ അവനാണ് ഇന്ത്യൻസ് ഇൻസ്പെയർ ഈ ബാറ്റിങ്ങിനാണെങ്കിലും അങ്ങനെയൊക്കെ പല ഇതിലും കേട്ട്ണ് ക്യാപ്റ്റൻസി ഞാന് പറയാൻ മറന്ന് പോയതാണ് ക്യാപ്റ്റൻ ചെന്നൈടെ ക്യാപ്റ്റൻസിന്ന് പറക്ക് അത് ഈ സീസണിൽ എടുത്ത കാണിക്കണംന്ന് തന്നെല പോയിപല ഇതിലും ഇങ്ങനെ വാർത്തകളാണെങ്കിലും ഇത്തരം ന്യൂസിന്റെ ഒരുപാട് ഇതിലൊക്കെ ഡിസ്കഷൻസിലൊക്കെ വരുന്നതാണ് ചെന്നൈക്ക് ഇപ്പോ ഇ ഒരുഷ ഒരു നഷ്ടംമായിയിക്ക്ണ വസ്തു എന്ന് പറഞ്ഞൽ ഇത്തരം ഒരു നല്ലൊരു ക്യാപ്റ്റൻസി ഇല്ല എന്നുള്ള അത് പറഞ്ഞ പോലെ ചെന്നൈ ആ ഒരു അഞ്ചു കപ്പ് എടുക്കുന്ന ടൈമിലും ധോണിയുടെ ആ ഒരു മൊത്തം എന്റെ ക്യാപ്റ്റൻസിയും മൊത്തത്തിലൽ ആ ഒരു ടീം തന്നെ ഒരു ബിൽഡ് ചെയ്യാന് ധോണിന്റെ ധോണി എന്നുള്ള നിന്ന് മനസ്സിലാവുന്നത്തേ ഒരേ സീസ ഏറ്റവും വലിയ നഷ്ടം ധോണി ഒരു കളി കളിച്ചു ഞാൻ തന്നെ
അതെ അതെ ശരിയാണ് താങ്കള് എന്നാൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പിന്നെ വിളിക്കാംട്ടോ ഞാന് ഇപ്പൊ കൊറ
ആ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ